ആ ഇപ്പ കേൾക്ണ്ട്
ആ ആ ഏ ആ ആ ആ ന്തെക്കെ വർത്താനം
എന്താണ് സുഖാണ്
ലെത്ര ആൾണ്ട്
വീട്ടില് ഞാനും ഹസ്ബന്റുണ്ട് ഏ മൂന്ന് കുട്ട്യോളുണ്ട്
ആ ഒറ്റ പെരക്കാരക്കാരേകാലംലെ സിങ്ള് ആ പ്പൊ പണി ഒന്നും ഉണ്ടാവില്ലേയ്കരാം
രാവിൽ തന്നെ ഇന്ന് ഞായറായ്ച അല്ലെ ഇന്ന് വല്യയ പണി ഒന്നുല്ലല്ലോ
ആ
രാവത്തെ ചായിം കടീംക്കെ ഇണ്ടാക്കല് കഴിഞ്ഞോ? ആചായ ഒക്കെ ഇണ്ടാക്കല് കൈയ്ഞ്ഞു. ഉ പിന്നെ ഇനിപ്പോ സാവധാന ആ കഴിച്ചിട്ടില്ലണ്ട ഇണ്ടാക്കല് ട്ടള്ളൂ പിന്നെ ഇ ഇപ്പോ സാവധാനം മതിയല്ലോ സ്കൂളൊന്നുംല്ലല്ലോ. നിങ്ങളെ ണ്ടാക്കല കയ്ഞ്ഞോ? ഹലോ. അലോ. ഹലോ.
ആ പറെ.
അന്ത് കേക്ക് അപ്പൊ എടക്
ആ അത് ഇൽവേർ റെ കോള് വര്ണ്ട് തോന്നുണു അതാണ് ഇതില് മറ്റേ രീതിക്ക് കോള് വന്ന്. അപ്പ അത് ഇതില് ഓട്ടോ മെറ്റിക് ഓണാആയിവര്ണ്ട്. നമ്മള് ഇട്ക്കാദെതന്നെ ഓണായി വരാണ് ആ അപ്പ ഒരു അവള് കിടന്ന കണ്ട് ഹലോ ഹലോ പറഞ്ഞൊണ്ടിരികാണ്.
ആ ആ
ആ
പിന്നെ ചായ കുടിച്ചോന്നിട്ട്?
ആ ചായക്കെ കുടിച്ചു. എന്തായനു കടിയൊക്കെ എന്തേനു?
പണി എന്താ ഒന്നും തുടങ്ങിട്ടില്ല. രാവിലെ ആർ മണിക്ക് ഫോണിമ്മേ ഇരിക്കൽ തുടങ്ങിയതാ ആ കടിയോ കടി ഭൂരി ഭൂരി.
ആ ആ ഞങ്ങക്ക് പുട്ട് ആ പുട്ടും കടല പുട്ടും കടലൊക്കെ കറിയാണ്.
ആ ആ പിന്നെ
മക്കള്, ഇല്ല ഇല്ല ഇത് അ ഇനി ഇഞ് കഴിച് കഴിഞ്ഞതിതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തത് സ്വന്തം വീട്ടിലാണിപ്പോ. അപ്പൊ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തന് ശേഷം, തുടങ്ങുള്ളൂ. അങ്ങനെയല്ലാ ആ മഴ കാരണം ഇനിപ്പോ ഗ്യാസിമ്മേ തന്നെയാകും കുക്ക് ചെയ്യാ, അപ്പൊ പിന്നെ കൊറച്ച് ഡിലേയായിട്ട് കാണ്ടാകും ചെയ്യാ അത് മക്കള് മദ്രസയിലും സ്കൂളിലൊക്കെ പോവ്ണ്ടോ? ആ
ഉ പിന്നെ ആൾക്ക് എത്ര ആണ് മക്കളുണ്ട്? ആ
എനിക്ക് രണ്ടു മക്കള് രണ്ടും ആണാണ്. ഒന്നിന് പത്ത് വയസായി. ആ അഞ്ചാം ക്ലാസ്സിലാണ് ഒന്ന് ഇപ്പോ നാലു മാസായിട്ടുള്ളു.
ആ ആ ആ
ഞാൻ ഗ്യാപ്പിട്ട് കാണ്ടുള്ള ഒന്നു പത്തും ഒന്ന് നാല് മാസം ആണ്. കുറച്ചു ഗ്യാപ്പ് ഇട്ട്ക്ണ്.
ആ പിന്നെ, ഹസ്ബന്റിന് എന്ത് പണി?
ഇവിടെ ഷോപ്പാണ്. ഇവിടെ ഷോപ്പ് ഹാർഡ്‌വെയർ ഷോപ്പിലാണ്.
ആ ആ
നാട്ടിൽ തന്നെ, സ്വന്തം നാട്ടിൽ തന്നെ ഹാർഡ്വെയർ ഷോപ്പ് ഇട്ടിക്കാണ്.
ആ
ഇങ്ങളെ ഹസ്ബന്റവിടെ? നാട്ടിലുണ്ടാ?
ആ അതേ ഡ്രൈവർ ആണ്. അതെ അതാണ്. ആഹ കുട്ടി കരയുന്നുണ്ടോ
ആ ആ ഉം
മൂത്താള് ഒമ്പയിൽ, മൂത്താള് എട്ടില്, രണ്ടാമത്തെ ആള് മൂന്നില്. ചെറിയ കുട്ടീനെപ്പ ചേർത്തിട്ടള്ളൂ എൽ കെ ജിയില്.
ആഹ ആഹ ഇപ്പോ സ്കൂളുള്ള ദിവസം പണിയാക്കാരം.
ആഹ സ്കൂളള്ള ദിവസം രാവിലെ നീറ്റാ ആദ്യാഅങ്ങട് ചോർ വെക്കും. ന്നിട്ട്പിന്നെ, ഓർക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കും, ചോറിന്റെ കറി ഉണ്ടാക്കും. ഏയ്‌ രാവിലത്തെ ചായ ഉണ്ടാക്കും, അങ്ങനെയണ്ട് ഒരു ബഹളമായികാരം. അപ്പൊ നമ്മളെ പണി നേരത്തെ കെയ്യും, ആ ഓൽ പോയാ പിന്നെ നമുക്ക് പണീം കഴിഞ്ഞു.
ആഹ് ഇന്നിപ്പോ ഈ സംഭവത്തമ്മേ തൂങ്ങിയിരിക്കേകാരം.
ആഹ ഇന്ന് രാവിലെ കൂട്ടീനെ മദ്രസ്ക്ക് ആക്കിയപ്പോ തന്നെ പിന്നെ ഇതിമ്മേ അങ്ങട് ഇരുന്നു. അയിന് എടേൽ പോയിട്ട് ചായ ഉണ്ടാക്കിട്ടോ.
ആഹ,. അതന്നെ. ഞാനും ഇതിമെ ഇരുന്നിട്ടെ ഇമ്മ വന്ന്‌ കാണ്ട് കടി ഇണ്ടാക്ക്ണില്ലേ കടി എന്തൊക്കെ ഉണ്ടാക്കുന്നെ ആഹ് ആഹ് ഞങ്ങൾണ്ടാ ക്കല്ണ്ട് ഞങ്ങ കടിക്കെ ഞങ്ങളെ ന്നെ ഉണ്ടാക്കല് ആ അപ്പൊ പിന്നെ
പിന്നെങ്ങനെ എന്താ വെക്കേഷനില് ട്രിപ്പ്‌ ആ വെക്കേഷനിൽ ടൂറൊന്നും പോയില്ലേ
ഈ വെക്കേഷൻ പ്രസവിച്ചു കെടക്കലും അങ്ങനെക്കെ
ആ നാലു മാസ ആയിട്ട്ടൊള്ളൂല്ലേ കുട്ടിക്ക്‌ ല്ലേ
ആഹ് അപ്പൊ പ്രസവിച്ചു കെടക്കലും ആ മുന്നൊക്കെ പോവലുണ്ടായിന് ഇപ്പൊ ഈ പ്രസവ ഡെലിവറിക്ക് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് സെർവ്ക്ക്ങ്ങനെ ഇറങ്ങി വന്നിട്ട് കട്ട ഇഷ്ട്ടിക കട്ട ഇട്ട് കെടെക്ക്യനു പിന്ന സ്റ്റിച്ച് ഇട്ടീനൂ
ആഹ പിന്നെ കൊരേവൈഴുകും ചെയ്തല്ലേ
ആഹ് കൊറേ വൈകി തൊണ്ടെ എന്താ അറീല അങ്ങനെ സ്റ്റിച്ചിട്ട് ക്കാണ്ടാണ് കെടെക്കേനു പിന്നെ പ്രസവടു ടൈമില്
ആ ചിലോർക്കൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞു കെട്ടു ണ്ട് ഫസ്റ്റ് ന്നെ ഇങ്ങനെ പറിം ചിലോ ർക്ക്ങ്ങനെ പറിം വേദന വരും വേദന വരേർന്നു
വേദന വരുല്ല സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ ഇറങ്ങി വരുണ്ട്ന്ന് കണ്ട് അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങില് അത് പിന്നെ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്ണം ആവോന്ന് പറഞ്ഞേ അപ്പ പിന്നെ വെറുതെ റിസ്ക്ക്‌ ഇടുക്കണ്ടല്ലോ വെച്ചിട്ട് സ്റ്റിച്ചിട്ട് പിന്നെ ഇങ്ങെ ഇഷ്ടിക കട്ടേ ആയ്നൻസരിച്ചു ശേഷം ഇസ്റ്റീക കട്ട ഇട്ടാണ്ട് ട്ട് ആ ലാസ്റ്റ് മന്ത് വരെ അവിടെ ഇങ്ങനെ കിടക്കെർന്നു ലാസ്റ്റ് ഒരു പതിനഞ്ചു ദി സം മാത്രം പിന്നെ അത് ഊരാനട്ടിക്ക് ഇനി ഇളകാന്ന് പറഞ്ഞപ്പോ ഒന്ന് ഇളകി പിന്നെ അത് കട്ട് ചെയ്താന്ന് തന്നെ പിറ്റേന്ന് തന്നെ പ്രസവിച്ചും ചെയ്തു
ആഹ്
അങ്ങനെ ഈ പ്രസവത്തില് ആ ആത്താലും ഒന്നും ചെയ്തിട്ടില്ല
ആ ആ മൂത്ത കുട്ടി എത്രേ ലാന്ന് പറഞ്ഞേ
ഓന് അഞ്ചിലാണ് സ്കൂളിൽ അഞ്ചിലും മദ്രസൽ ആറിലും മദ്രസൽ ആറിലും
ആഹ് മദർസേ പോയോ
ഓന് ഇവിടെല്ല ഓന്. ഇന്നലെ ഓന്റെ ഉപ്പാന്റെ വീട്ടിക്കും പറഞ്ഞയച്ചേ ഇപ്പാന്റെടുത്തേക്ക് ഞാന് കൊറച്ചീസം കുറച്ചൂടി ഇവിടെ ഇമ്മാന്റെ കൂടെ നിന്നിട്ട് പോവാച്ചിട്ട്
ആ
അങ്ങനെറച്ചീസം ഇവിടെ നിക്കാചാരിച്ചിട്ട്
ഉം ഇപ്പൊ ഇത് കഴിഞ്ഞപ്പം ആഹ് അതെന്നെ
മ്മാന്റെ അടുത്ത് ആളില്ലേ പിന്നെ എനിക്ക് ചെറിയ കുട്ടിയല്ലേ ഇല്ല ഇവിടെ ഇത് ഇന്റെ അമ്മോന്റെ വീടാണ് അപ്പൊ വീട്ടില് അമ്മോന്റെ വൈഫും ഉമ്മ ഒറ്റക്ക അവിടെ നിന്നീനത് അപ്പൊ അമ്മോന്റെ വൈഫും ഇമ്മീം കൂടി ഇപ്പടുത്ത് ഈ ജനുവരിക്ക് ഉംറക്ക് പോയിക്കാണ്ട് അമ്മോന്റെ വൈഫ് മരിച്ചു
ആ അവിടുന്ന് മരിച്ചേ
അവിടന്നല്ല ഇവിടെ എത്തി എത്തിപിറ്റേ ന്നെന്നെ മരിച്ച് ഭയങ്കര ന്യൂമോണിയ ബാധിച്ച് കണ്ടേ അപ്പൊ ഇമ്മ ഇവിടെ ഒറ്റക്കായി
ആഹ് വേറെ ആരൂല്ല അനക്ക് വേറെ ആരുല്ലേ
ഇല്ല ഇ മ്മാക്ക് ഞാൻ ഒറ്റക്കെന്നെ ഒള്ളെനി ഉമ്മനെ ഡിവോഴ്സാ ണ്
ആഹ
ആപ്പ അതില് ഞാൻ ഒറ്റേക്കള്ളൂ ഇപ്പൊ പിന്നെ വേറെ കല്യാണം കുട്ടികളൊക്കെ ഉണ്ട് ഇമ്മക്കെൻ പറ്റേക്കൊള്ളൂ പിന്നെ അമ്മന്റെ മ മക്കളുണ്ട് ഓരുംണ്ട് ഓരും കണ്ട വരും
ആഹ ആഹ
ആ് അവർക്ക് ലീവ് ഉണ്ടാവുമ്പോ രും വരും അങ്ങനെ അവിടെ നിക്കും ഞാൻ പ്രസവിച്ചിടുന്നീനതൊക്കെ അവിടെത്തന്നെനു വസ്ത്തെ കുറച്ച് നാല്പ്പ ദിവസം വേറെ ഇങ്ങനെ മറ്റേ ഇത്ണ്ടാവൂലേ സെന്റർ
ആഹ പോയി നിക്കക്കുന്നോടത്ത്ന്താ പോയി നക്കുന്നോടത്തക്ക് പോയിച്ച
പോയി നിക്കണ്ട ആ ആ് അവിടെ ഒരീസം നിന്ന് അത് കഴിഞ്ഞ് ശേഷം എവിടക്ക് വന്ന്
ആഹ ആ ഹസ്ബൻദിന്റെ വീട്ടില ഇറക്ക കെ
അവിടെ രണ്ട ആണും രണ്ട് പെണ്ണും ആണ്
ആഹ
പെൺുട്ടികള വേഗം കെട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ്ണ് കെട്ടിച്ച യച്ചിക്ക്ണ് കൂട്ടള മക്കൊക്ക ഉണ്ട് പിന്നെ ആണ്ണ ഒരു ഇളച്ചനാണ് അവനും കല്യാണം കഴച്ച ഒരു കുട്ട തിണ്ട്
ആഹ
ഇന്ന് പ്പൊ ഫുഡ് ഉണ്ടാക്കിട്ടില്ലന്ന് പറഞ്ഞ രാവിലെ ആ ഉണ്ടാക്കില്ല
ഉണ്ടാക്കി കഴിച്ചു ഞങ്ങള് കഴിച്ചു കഴിച്ചുകാണ്ട് കടുക്കാണ് ഇനി അടുത്തത് ഉച്ചകക്കുള്ളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ലന്ന് അത് ഞ്ഞ്ന്ന് റസ്റ്റ് എടുത്തിട്ട് അതെങ്ങനെ എവിടെങ്ങനെ അങ്ങനെ അയിഞ്ഞഞ്ഞ എടുക്കുള്ളു അവിടെ ആവുമ്പോ ഒറ്റടിക്ക് എല്ലാം കഴിയും ക്ലാസ്സിന് പോകുമ്പോത്തിന് ഫുള്ള് കഴിച്ച് സിതാണ്ട് പിന്നെയാണ് റെസ്റ്റിങ്ങ്
ആ അയിന്റെ ലി ഫോൺ എടുത്താ പിന്നെ നമ്മള പിയടെ കിടക്ക അല്ല മറ്റേ ഫോണില് തോണ്ടിയ പിന്നെ കഴിഞ്ഞേ
കഴിഞ്ഞഞ് ആ
ആഹ
അയി്മന്ന് പോവാന്ന് തോ
പോണല് തോണ്ട ഫോണില് തോടിയാ പിന്നെ ഞമ്മെ പണിയാടെ കിടക്കും ആയ്പത്ത തന്നെ പണിയട്ട് ഞക്ക്
അന്ന് ഇങ്ങനെ എടുത്തൊണ്ടേയിരിക്കും
ആ കൈനാലെ പിന്നെ നമ്മുക്ക്ൊരു സമാധാനം ഇണ്ടാവും ഫോണിമെഇരുന്ന പിന്നെ ഇത് കണ്ട് അപ്പുറത്തേ ക
ഇവിടെ ഇവിടെ വൈഫൈ ആണ് നെറ്റ് കയ്ണ്ട് ഇതുല്ല അപ്പൊ പിന്നെ എങ്ങനെ ആ അപ്പൊ അതിന് ഇവിടന്ന്കുമ്പോ ഫോൺ കണ്ടന്രിതല്ല ആ അങ്ങനെ സ്ട്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് ഇങ്ങനെരിക്കും
ആ എന്തേിലും ജോലിക്ക് എന്തേലും പോയിരുന്നോ
അങ്ങനെ ജോലിക്കൊന്നും പോയിട്ടില്ല ഡിഗ്രി പഠിച്ചോണ്ടി ണ്ടടിയില കല്യാണം കഴിഞ്ഞ് പിന്നെ നട നിർത്തി പിന്നെ ചെയ്തിട്ടില്ല ഉ പിന്നെ ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് മൂന്ന് മാസത്തിന്റെ കോഴസ് പടിച്ചാൻ പോയിന്
ആഹ അല്ലെ ഞാനേഈ കുട്ടി വലുതല്ലായിരുന്നു അപ്പൊ പിന്നെ കൊറെ ഇതുണ്ടായിരുന്നല്ലോ ചിലപ്പോ പോയ ചോദിച്ചതാ
ആ അതിനങ്ങനെണ്ട് വേറെ ജോലിയക്കെ അങ്ങനെണ് പിന്നെ പറഞ്ഞ് പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് ഒന്ന് കൊറച്ച കാലം മൂന്ന് മാസം പഠിക്കാൻ പോയിനിം അതൊന്ന് പഠിച്ച പ്രത്യേകിച്ച് അനായിട്ട് മൂന്ന് മാസം ചെറുതായിട്ടല്ലേ അതൊക്കെ നല്ല നേരത്ത് പഠിക്കണം
ഇപ്പങ്ങന നമ്മളറിയുന്ന ആക്കാർക്കൊക്കെ എന്തേലും ചെയ്താലൊക്കെ കാര്യം തന്നെ അ അടിക്കാനും തൊക്കെ
നമുക്ക് പൈസ ഇട്ടൂല്ലേയ്
അ ശെരിന്നാ വെറുത നമ്മളെ റിസ്ക് വെറുതയ്ക്കാ
ആഹ് നമ്മളെ സിറ്റിച്ചും നമ്മളേ നൂലും വാങ്ങി ചെയ്യേണ്ടി വരും പിന്നെ നമ്മള് ചോദിക്കണം എന്നാലേ അങ്ങട്ട് തരുള്ളൂ അപ്പൊ നമ്മുക്ക് അതൊരു താവും മടി ആവും
ഉ ഞമ്മള് എത്ര എ ആഹ് ഞമ്മള് എപ്പളാ തൊടങ്ങിയത് കാൾ യ്യാന്
അതെ എന്താ പറയാ മിനിറ്റ് ഇവിടെ നോക്കണ്ട് പത്തേതായി ഇനി കട്ട് യ്യാലേ പതിന പത്ത് നാല്പത്തൊന്ന് മിനിട്ടായി പത്തെ നാല്പ്പത്തൊന്ന് മിനിട്ടായി എന്നാ കട്ട് ചെയ്താലോ പതിനൊന്ന് മിനിറ്റ് ആവണോ ആ എന്ന ഓക്കെ വിളിക്ക ഓക്കെ എന്ന ഓ ആ